ആ പറഞ്ഞോളൂ
കേക്കുന്നില്ലേ മം
ആ ആഹ ഫുഡൊക്കെ കഴിച്ചോ രാവിലെ
വീട്ടിലെ സാധനം ഇല്ലാർന്നോന്നോ രാവിലെ ആഹ പച്ച ആഹ പച്ചക്കറി വാങ്ങാൻ പൊറത്ത് പോയി പച്ചക്കറി വാങ്ങിച്ചു
ആഹ എന്താ
അവിടെ എന്താരുന്നു
ഇവിടെ മീനാണ്
ഹലോ മീന
ഇപ്പൊ മീൻ കിട്ടുന്നുണ്ടോ ഇപ്പൊ മീൻ കിട്ടുന്നുണ്ടോ അവടെ
കിട്ടി ഇപ്പൊ ഇപ്പൊ കൊഴപ്പല്ല കിട്ടുന്നുണ്ട്
ഇവിടെ കടലല്ലാരും പോകുന്നില്ല മൂന്ന് നാലുദിവസ കടലാരും പോകുന്നില്ല ഞായറാഴ്ച കടലില് പോയി ഒരു വെള്ളം കടലിൽ പോയി അതില മഴ മഴ മാത്രല്ല കടല്ല് പോവണ്ടന്ന് പറഞ്ഞു ഞായറാഴ്ച കടല്ല് പോയിട്ട് മൂന്ന് പേര് കടലിൽ അകപ്പെട്ട് ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ലായിരുന്നു. അതിൽ ഒരാള് ഞങ്ങടെ വീടിന്റെടുത്തുള്ളതും പിന്നെ രണ്ടു പേരങ്ങ് പുറത്തുള്ളതും കൂടെയാാ ഇതുവരെ കിട്ടിയിട്ടില്ല വാർ ത്തയിലൊക്കെ വന്നായിരുന്നു
ഏ അടുത്തുള്ളതാണോ ങ്ങളടെ വീടിന്റെ അടുത്തുള്ളതാണോ
ആ വീടിന്റെ അടുത്തുള്ളതാന്നോയിച്ചാൽ അറി അറിയാം ആ അറിയാം ആള അറിയാം വേറോരു സ്ഥല ഇങ്ങോട്ട് താമസം മാറി ഇങ്ങോട്ട് വന്നതാ
ആഹ് മഴല്ലേ അങ്ങട്ട്
അ മഴയുണ്ട്
ഉം മഴ ഉണ്ടായ മഴ ഇണ്ടായ പ്രശ്നുണ്ടോ നിക്കുന്നടത്ത് ബുദ്ധിമുട്ടുണ്ടോ?
നി അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാലും ഞങ്ങടെ വീട് ഏഹ് കുഴിയില്, കുഴിയിലന്ന് പറഞ്ഞാൽ കുറച്ച് റോഡ് സൈഡല്ല കുഴി പോലെയാണ് അപ്പൊ അവിടെന്ന് കുട്ടികള് സ്കൂളിൽ വിടാൻ വേണ്ടി ച്ച് പാടാണ് വെച്ചാ യൂണിഫോം സൊക്സ് പോകുമ്പോ ആ മുട്ടിന് മെകളില് വെള്ളം നിക്കും. മഴ പെയ്ത് കഴിഞ്ഞാ വെള്ളം കെട്ടിക്കെടക്കും വേറെ കൊഴപ്പൊന്നുല്ല ച്ചി കൊറച്ച് മഴ പെയ്താ പോലും ഇവിട വെള്ളം കെട്ടും
ആ ആ ഞാൻ വാർത്തയിലൊക്കെ ഇങ്ങനെ കണ്ട്ട്ടിണ്ട് ബുദ്ധിമു ട്ടെക്കെ ഞമ്മക്ക് പിന്നെ അങ്ങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊ ന്നുല്ല ഇല്ലാണ്ടിരിക്കട്ടെ ഉം
അത് റോഡ് സൈഡ് വീടുള്ളവർക്ക് കൊഴപ്പൊന്നുല്ല
ഉം ഉം ഞങ്ങള് റോഡ് സൈഡ് ന്ന ഇവിടെ പിന്നെ മല ഉം മല പോലെള്ള പ്രദേശ ആവൊണ്ട് ഇവിടെ അല്ല കുറച്ചപ്പറൊക്കെ മല പാടം അ അങ്ങനെള്ള സ്ഥലങ്ങളും ഉം
അവിടെ പച്ചക്കറികളൊക്കെ കിട്ടോ മഴ സമയത്ത് പച്ചക്കറികളൊക്കെ കിട്ടോ
ഓ പച്ചക്കറിക്കെ കിട്ടും
കൊഴപ്പൊന്നില്ല ആ വെലേക്കെ എങ്ങനെയാണ്
ആ പച്ചക്കറിക്ക് ഏ വിഷു ആ ടൈമിലെ ക്കെ നല്ല റേറ്റ് ഇണ്ടാവും അല്ലാത്ത സമയത്തെക്കെ ചെല സാധനങ്ങൾക്ക് ഈ മഴ ആയതുകൊണ്ട് ചെല സാധനങ്ങൾക്കൊക്കെ വെല അധികം ഉണ്ടാവും ഏഹ് മഴ ആയോണ്ട് പിന്നെ കൃഷിട ഇതുകൊണ്ട് അല്ലെങ്കി കൊഴപ്പല്ല ഉം മ് ആ റേറ്റന്നെ ആവും ഉം മക്കളൊക്കെ ഇണ്ടോ?
ആ മക്കളെക്കിണ്ട് മക്കൾ സ്കൂളിൽ പോയി ഒരാൾ സ്കൂളിൽ പോയി ഒരാൾ ഇനിയൊണ്ട്
ആ ആ ഏ രണ്ട്
ഈ ആറു ആറ് രണ്ട് മക്കള് ഈ ആറു മാസ പ്രായായ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്ത്
ആ ഞാനീ എനക്ക് എന്റെ കുട്ടിക്കിപ്പൊ ചെറിയ കുട്ടിക്ക് ഒമ്പതാം മാസാ ഞാന് ഒരു ഏഴു മാസം എട്ട് മാസം ആവാൻ നേരത്ത് ചോറ് കൊടുക്കലൊടങ്ങിയേ
ആറു മാസം പ്രായായവർക്ക് കൊടുക്കാവോ ആറു മാസം
ആ അങ്ങനെ കൊടു പറയണ് ആറു മാസയ എല്ലാ കുട്ടികൾക്കും പറയല് ആറു മസായ സമയത്ത് കൊടുത്തിട്ടില്ല തൊടക്കത്തില് നമ്മള് വായക്കപ്പൊടി അറിയോ
ആ വാഴയ്ക്കാപ്പൊടി
ആ ആദ്യം ഞാൻ വായിക്കാപ്പൊടി കൊടുത്തേ പിന്നെ, ഒരു, മാസം, കഴിഞ്ഞിട്ട്, കോറ, അല്ല അതെ.
ആ, ഈ, വാഴ, വാഴയ്ക്ക പ്പൊടി ആണെങ്കിൽ പോലെ നമ്മള് ഇത് വാങ്ങിച്ച് പഴം പ വങ്ങിച്ചൊണക്കിപ്പൊടിക്കണ്ടേ
ഉം ഉം ഏ, ഞങ്ങളവിടെ, അതിന്, കുന്നം, കുന്നം, അയക്കാന്ന്, പറയും. ഞങ്ങളവിടെ, കുന്നം, വാഴയ്ക്ക താന്ന്, പറയും, അത്, സദാ, പഴം, അല്ല അ, കുഞ്ഞുങ്ങക്ക്, കൊടുക്കാൻ, കൊറച്ചുകൂടി, ബെറ്ററാണെന്ന്, പറയുന്നു, പഴം ഞങ്ങള, അതാണാദ്യം, പിള്ളോല് അത്, കിട്ടുന്നോലെ, അത്, പൊടിച്ചു, കൊടുക്കും, അല്ലെങ്കി
ഓ.
അതാ, ഇതന്നെ, കൊടുക്ക, അധികം, ഇവിടെ, ആ, കിട്ടാത്തോണ്ട്, റാഗിയ, ഞാ, പൊടിച്ചൊടുക്കും. റാഗിപ്
അവിടെ, അ, അംഗ, അംഗവാടീന്ന്, ഉം, മ അമൃത് തംപൊടിയല്ലാതെ, വേറെ, എന്തെങ്കിലും, കിട്ടോ?
അമൃതംപൊടിണ്ടായ, സമയത്ത്, അമൃതംപൊടി, ആട്ടപ്പൊടി ടീം, പിന്നെ, റാഗിപ്പൊടി, വെല്ലം.
അ, ഞങ്ങക്ക്, അമൃതം, പൊടി, ആ, ഗർഫിണിയായ, സമയത്ത്, അമൃതം, പൊടിയല്ല, റാഗി പൊടിയും, ശർക്കരയാ, തര്ന്നെ, പക്ഷെ, ആ, അങ്ങ്, വടക്കൊ, വ ആ, ആ, ഗോതമ്പും, റാഗി, പൊടി, ശർക്കരൊക്കെ, വന്നു, പക്ഷെ, ഞാൻ, പഠിച്ചതങ്ങ് വട ക്കോട്ടാണ്.
ആ, ആ.
ആ, പഠിച്ചത്, അപ്പൊ, അവടെയെക്കെ ആ, അത്, എന്നാ, എണ്ണാ, കുഞ്ഞെ, കുപ്പിയിൽ, എണ്ണാ കപ്പലണ്ടി, പിന്നെ, അവല്, ഇതൊക്കെ, കൊടുകും, പക്ഷെ, ഇവിടെ, അങ്ങനെയൊന്നും കണ്ടിട്ടില്ല.
ആദ്യൊക്കെ, അങ്ങനെ, ഇണ്ടായിര്ന്നു, കടല എണ്ണ, ഞാൻ, ന്റെ, വല്ല്യെ മോന്, ആയ, സമയത്ത്, ഇൻക്ക്, എണ്ണൊക്കെ, കിട്ടി. അതും, എല്ലാടത്തും, ഒന്നും, കിട്ടീന്നീല ഓ ഓരോ, സ്ഥല്ത്ത്, മാത്രം, അങ്ങനേണ്ടായിര്ന്നൊള്ളു. പ്പൊ, നമ്മൾ, ഒരു, സ്ഥല്ത്ത്, അപ്പൊപ്പറും, രണ്ടു, പാലം, ആക്കണ്ടേ? അല്ലേ, അയില്, ഒന്നില്ണ്ടാവും, ഒന്നില്ണ്ടാവില്ല, അങ്ങനെര്ത് തെരുന്നു.
ആ, ഇവിടെ, ഒന്നുവില്ല, ഇവിടെ, ഇപ്പോ ഇ ഇപ്പൊ, കുഞ്ഞുങ്ങൾക്കിവിടെ, അമൃതം, പൊടിയാ, ഉള്ളത്, വേറെ, ഒന്നുവില്ല. അമൃതംപൊടി, ആണെങ്കിപ്പോലും, അതാറ്മാസവായ, കുഞ്ഞിന്, മാത്രേ, കൊടുക്കോള്ളൂ. പിന്നെ, പുതിയ, നിയമവൊക്കെ, വന്നു, ആധാർ കാർഡ്, അങ്ങനെ, എന്തൊക്കെ, സർട്ടിഫിക്കറ്റ്സ്, ഒക്കെണ്ടല്ലോ, അതൊക്കെ കൊണ്ടുപോയാ, മാത്രമേ, കിട്ടോള്ളൂ, ഫോട്ടോയൊക്കെ, എടുപ്പും, പണ്ടൊന്നും, അങ്ങന, ഇല്ലായിര്ന്നു.
ആ, ആ, പ്പങ്ങനെണ്ട്, ഫോട്ടട്ക്കണം ഞാന്ട്ത്തിര്ന്നു പൊടി, വാങ്ങ്ന്ന, സമയത്ത്. അത്, വാണം, പറഞ്ഞ്ട്ട്, അത്, പ്രഗ്നന്റ്സ് ആ, ഇതിനും, കൊട്ക്കാ എല്ലാ, ടൈമും, വാണം, വീട്ട്ലായാ മക്കളുങ്ങളും
ആഹ്.
അസ്ബന്റ്, നാട്ട്ലില്ലെ, മ്. കൃഷ്യൊക്കെണ്ടോ എന്തെങ്കിലും? അഒന്നും, പറ്റ്ണ്ടാവില്ലലേ? ഹലോ.
ആ പറഞ്ഞോ
കേക്ക്ന്നില്ലേ
ആ, കേൾക്ക്ന്ന്ണ്ട്, കേൾക്ക്ന്ന്ണ്ട്.
പ്പൊ, സ്കൂളൊക്കെ, എട്ത്താണോ, അവ്ടെ?
ഇല്ലാ മോള് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് കുഞ്ഞാള് ആറുമാസം സുഖായി
ആ ആ ആ കുഞ്ഞന് കൊടുക്കാനൈക്കാര ല്ലെ ചോയിക്ക്ണ് റാ റാഗി കൊട്ക്കൂലാ
ഈ റാഗി ഷുഗർ അങ്ങനെ പ്രമേഹ രോഗികൾക്കല്ലേ കൊടുക്ക്ന്നെ റാഗി
അവടെ കൊട്ക്കണ്ടാവൂല ഞങ്ങളതാ അധികം കൊട്ക്ക്അ റാഗി വള്ളത്ത്ല്ട്ട് പിന്നതൊന്ന് കുതിർന്ന് ആട്ടി അങ്ങനെ അര്ച്ച് ഉണ്ടാക്കിക്കൊട്ക്കും ചെലോല് പാല് പാരും ചിലോൽ പാലൊന്നും പാര്ല്ല ഇങ്ങനെ കൊടുക്കു
ഞങ്ങള് ഡോക്ടർമാര് പറയുന്ന സാധനം ആഹ അത് കൊടുക്കാന നല്ലത് ന്നെന്നെ പറയാ ഉം അമൃത പൊടി കൊടുക്കല്ണ്ടോ?
അമൃതം പൊടി ആ അറാഗിപ്പൊടി അമൃതം പൊടിയ വെച്ച് നോക്ക നോക്കുമ്പോ അമൃതംപൊടി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടികൾക്ക്.
ആഹ ആഹ മധിരഉണ്ടാവും. ഉം മധിരം ണ്ടാവും. പിന്നെ എന്താ ഫോ വൈകുന്നേരൊക്കെ എന്താ ഫുഡ്? മീന്ല്ലാത്തോണ്ട് ഇങ്ങൾക്ക് ഭയങ്കരെ പ്പ്രയാസവുല്ലേ?
മീന് ആ മീനെന്ന് പറഞ്ഞാ ഇവിടെക് ഇവിടെ എല്ലാരും കടൽപോകുന്നവരാണ്.
ആഹ
പ്രദേശത്ത് താമസിക്കുന്നൊണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ മീൻല്ലെങ്കിൽ ആൾക്കാർക്ക് ചോറെർങ്ങത്തില്ല.
ആ ആ പിടിക്ക അങ്ങനെ പിടിക്ക്ന്ന ഉം
ആ കടലിൽ പോവര്ത് എന്ന് പറഞ്ഞ് വെലക്കുണ്ട് വെലക്കുള്ളതുകൊണ്ട് ആരും തന്നെ കടല്ല് പോകുന്നില്ല. അതുകൊണ്ട് മീനും കിട്ടുന്നില്ല.
ആഹ ഈ കാര്യത് നിന്ന് ചൂണ്ടടാ അതിനൊന്നും സായിക്കൂലല്ലേ?
ഇല്ല ഇല്ല ഇല്ല കടൽല് പോവാ ചെയ്യുന്ന വള്ള തില് വൈകുന്നേരം മൂന്ന് മണി നാല് മണി ആ ടൈം ആകുമ്പോ വെള്ളത്തില് പോയിട്ട് പിറ്റേസം രാവിലെ ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആവുമ്പോ തിര്ച്ചുവരും
ആഹ വീട്ടിന്ന് പോണുണ്ടോ ആരെങ്കിലും?
ആഹ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്.
ഉ ഹസ്ബൻറിന് അതാണോ ജോ
അല്ലല്ല ആ ഭർത്ത ഭർത്താവ് പുറത്താണ്
ആഹ ആഹ ആഹ ഉ പിന്നെ ഏതൊക്കെ ഫുഡ്ഡഡാ ആ ഫുഡ ഉണ്ടാകും
ഫുഡ് ആ ആഹാര ഞാൻ ആ ആഹാരം ഞാൻണ്ടാക്കില്ല അമ്മയുണ്ടാക്കും.
ആ ന്നാ വോക്കെ ട്ടോ ന പിന്നെ വിളിക്കാവേ.
ശെരി ശെരി.